ഹലോ. ഹലോ
പിന്നെ വേറെ എന്തൊക്കെയാണ് വി വിശേഷങ്ങള് മോള് ഉം എവി എവിടെയാണ് ആദ്യം സ്കൂൾ പഠിച്ചതൊക്കെ നിങ്ങള് പടിഞ്ഞാർത്ര ന്നെയാ.
അല്ലല്ല ഫസ്റ്റ് ഒന്ന് തൊട്ടിട്ട് ഏഴ് വരെ ചെന്നലോട് പഠി ച്ചു. എട്ട്ട്ട് പത്ത് വരെ നിർമ്മല പരിച്ചു. പ്ല സണ്ണും പ്ലസ്ടും പഠഞ്ഞത്ര പഠിച്ചു.
ആ പടിഞ്ഞാറത്തല പ്ലസ് ന്നും പ്ലസ് ടു ഒക്കെ ഉണ്ട്ല്ലേ.
ആ ഇണ്ട് അവിടെ അംഗൻവാടി തൊട്ടിട്ട് പ്ലസ് ടു വരണ്ട്.
ആമ്പാട ഉഷാറാണല്ലോ? അത് ശരി ഉം അപ്പ അവിടെ പഠിച്ചില്ലേ.
അതെ അപ്പൊ രണ്ട വർഷേ പിൻ പത്ത് കിട്ടുന്നടുത്തല്ലേ പോവാ
ആഹ് അങ്ങനെയണല്ലോ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ട ക അങ്ങനെയണല്ലേ നമ്മളവിടെ അങ്ങനെരു സിസ്റ്റയല്ല.
അതെല്ലെ എവിടെ ആ ത
തമിഴ്നാട്ടില് നമ്മള അവിടെ അങ്ങനെ ഒരു ഇത് സ്റ്റഡി ഇല്ല ഇവിടെ പിന്നെ അങ്ങനെ പ പാം ക്ലാസ് കഴിഞ്ഞപ്പോ ഒമ്പതിൽന്ന് പത്തേക്ക് പോകുമ്പോ തന്നെ പ്ലസ് വണ് നമ്മൾ സ്കൂളിൽ കൊണ്ട് ചേർക്കും. ഇങ്ങനെ അലോട്ട്മെന്റും അങ്ങനെ ഒന്നുല്ല അവിടെ ഒരു ക്ലാസിനും അങ്ങനെയല്ല കഴിഞ്ഞ പ്ലസ് പ്ലസ്റ്റു കഴിഞ്ഞട്ടുണ്ടെിൽ പിന്നെ നമ്മൾ ഡിഗ്രിക്ക്. കൊണ്ട് ചേർത്തുംഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിക്ക് ചേർത്തും. ഇല്ലെങ്കി വേറെ എന്താണ് നമ്മൾ പരിക്ക്ണ് അങ്ങനെയൊന്നുംല്ല. അഡ്മിഷൻ ഫോമും ഇതൊക്കെ സെറ്റ്ണ്ട് പക്ഷെ നമുക്ക് അവിടെ എന്തായാലും ഒരു പോസ്റ്റ് കിട്ടും. ഒരു സീറ്റ് നമുക്കായിട്ട് ഉണ്ടാവും ആഹ അങ്ങനെയ ഇവിടെ അങ്ങനത്തെ ഒരു ഇത് ല്ലേല്ല.
ഏയ് ഇല്ല ഇവിടെയെ കിട്ടണം.
ആ അത് കിട്ടണം ചെല കുട്ടികളൊക്കെ ഇവിടെ കിട്ടാ തൊക്കെ വൺ ഇയർ ഒരു വർഷൊക്കെ
ആ അത് അവരെന്താക്കും ഈ എസ് കി എസ് സി കുട്ടികൾക്ക് പെട്ട അവർക്ക് അവർക്കാണല്ലോ മുൻഗണന കൂടുതല് അപ്പ അവർക്ക് ആ എന്താണെങ്കിലും അവർക്ക് ഇത്തിരി ഉം കൊടുക്കും.
ആ ആദ്യം അവർക്കുള്ളതായിരിക്കും.
ആ ആദ്യം അവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള സീറ്റേ നമുക്ക് തരുളൂ.
അങ്ങനെ ഉണ്ടല്ലേ ശരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കില് അവര് അങ്ങനെ പഠിക്കുവോ? എനിക്കറിയില്ല നമ്മള അവിടെ ഒന്നും അങ്ങനെ അധികം പഠിക്കൂല.
ക്രൈബ് എഴുതി കൊടുക്കുംപഠിക്കാത്ത കുട്ടികൾക്ക് ചെല കുട്ടികൾ പഠിക്കും. ചിലവരൊന്നും പഠിക്കാതെ ഇങ്ങനെ ഉഴപ്പി അലമ്പ് കളിച്ചടക്കൂലേ അവർക്കൊക്കെ
അവർക്ക്ക്കെ സ്ക്രൈബ് നമ്മ നല്ല പഠിക്കുന്ന കുട്ടികൾ വെച്ച് അവരുടെതിൽ
ആ ആ് ഒമ്പതാം ക്ലാസ്ൽ പഠിക്കുന്ന കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എഴുതി കൊടുക്കും. ഇപ്പൊ പ്ലസ് ടു ആണെങ്കിൽ പ പ്ലസ് ടു ആണെങ്കിലും ഒമ്പതും പത്തും പഠിക്കണ കുട്ടികളെ പഠിക്കുന്ന നന്നായി പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് ഓ പ്ലസ്ടു ഴുതിപ്പിക്കും.
അങ്ങനെ ചെയ്യലേ അങ്ങനല്ല അങ്ങനെ ചെയ്തിട്ടിപ്പ ഈ കുട്ടിക്കൊന്നും അപ്പെ കുറിച്ച് അറിയാതെ മുന്നോട്ട് പോയിട്ട് കാ ല്ലോ അപ്പൊ ഞാനി ഇടക്ക് ആ നമ്മളെ പടി മാനന്ത ടവാടി അവിടെന്ന് അവിടുത്തെ ഏ ഇത് ന് മെമ്പറണോങ്കിലൊ ക്കല്ലരും ഒരാളെന്നെ ഇരിക്കണ്ടത്. പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മെന്റർ ടീച്ചേഴ ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് ണ്ട് പറഞ്ഞിട്ട് മെന്റേസി നെ അപ്പൊ അങ്ങനെ നോ ക്കുന്ന സമയത്ത് അവര് ഏ അതില് കൊടുത്തക്കുന്ന ഫുള്ളും കുറിച്ചർ അതുപോലെ ഈ എസ് സി എസ് സി അവ പണിയർ ആന്തോ അങ്ങനെയൊക്കെ കൊറ ജാതി കൊടുത്തിട്ടുണ്ട് അതിൽ അത്ര നൂറ്റിയാറ് നൂറ്റിയെട്ട് അമ്പത്തിരണ്ട് ഇങ്ങനെ പറഞ്ഞ കുറേ സീറ്റുകളാണ് അ ഒഴിവുകളാണ് കാണിക്കണുന്നത് അപ്പൊ അങ്ങനെ ജെസ്സി ആണന്ന് വിളിച്ചപ്പോ അവരോട് കത്ത ജെസ്റ്റി ആണോ അപ്പം ഞാൻ പറഞ്ഞു അല്ല ഏതാണ് കാസ്റ് ചോയ്ച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒ ബി സിയ ആണ് ശരി ഇത് അവർക്കുള്ളതാണ് ന്ന് അപ്പൊ അപ്പൊ ഞാൻങ്ങനെ ചിന്തിച്ച് ഇവരി ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവുമോഇത്രയും ഒക്ക ഒരു വേക്കൻസി അവർക്ക് ഉണ്ടാവാൻ പോന്നു അല്ല അത്ര പേര് പഠിക്കു അ്യോ അവിടെല്ലേ അങ്ങനെയുള്ള ആളുകളൊക്കെ വയനാട്ടിലെ
ആഹ അതെ പിന്നെ ഇപ്പത്തെ സിസ്റ്റം വെച്ചിട്ട് അത്യാവശ്യം ഇപ്പ എല്ലാരും പഠിക്കുവല്ലോ
ആഹ് അതുകൊണ്ടായിരിക്കാംല്ലേ പക്ഷെ പ്ലസ് ടു ആണ് ചോദിക്കുന്നത് ഡിഗ്രി ഒന്നും ചോദിക്ക പ്ലസ് ടു ടി ടി സി അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളൂ അപ്പൊ എന്തായാലും പ്ലസ് ടു റ്റും വരെ പഠിക്കും അവര്ല്ലേ
ആഹ പ്ലസ് റ്റു ഉ ഉം അതെ വെറുതെ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം ചെറിയോ എൽ കെ ജി ടു നാലാം ക്ലാസ്സ് വരെ
ഊ
അങ്ങനെ അവർക്കുണ്ട് എസ് പി എസ് ടി കാർക്കായിട്ടുള്ള ടി ടി സി അവർക്ക് അങ്ങനെയും കിട്ടും പിന്നെ അവർക്ക് പഠിക്കാനാണെങ്കിലും സർക്ക പഞ്ചായത്തിന്നൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ടാവല്ലോ
ആഹ അതാണ് പക്ഷെ അത് നല്ല മര്യാദയ്ക്ക് ഉപയോഗിക്കണ്ട പോലെ ഉപയോഗിക്കൂല അവര്
ആഹ ഇല്ല ആക്കരു ഒഴപ്പി സ്കൂളും പോവാതെ
അതെ അപ്പൊ ഞാാനിതിങ്ങനെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ച ആരുടെേിലൊക്കെ ചോദിക്കണം സത്യത്തിൽ ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ പഠിക്കുവോ അങ്ങനെ അത്രയും വേക്കൻസി അവർ തന്നെയാണ് അവരുടെ ആ ഒരു ഇതിലുള്ള കോസ്റ്റിലുള്ള ആളുകൾക്ക് ാണ് മുഴുവന ഒഴിവുകളും കൊടുത്തക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒ വിളിച്ച ചോക്കിയപ്പോ അങ്ങനെ പറഞ്ഞുച്ച ഇങ്ങനൊക്കെ ഉണ്ടാാവും അപ്പ ഇവിടെ ഞങ്ങ ചോദിച്ചു വീട്ടിൽ അപ്പം ഉമ്മ പറഞ്ഞു പഠിക്കുന്നവരുണ്ടാവും ഈ കാലത്ത് സർക്കാര എല്ലാ സ്ക് സഹായം അവർക്ക് വേണ്ടി ചെയ്യും
അതെ പി എസ് സി ആണെങ്കിൽ അവർക്കണല്ലോ
ആഹ അവർക്ക് മുൻഗണന ഉണ്ട് അവർക്ക് പ്രത്യേകം കൊറെേ ഇതുണ്ട്
അതേപോലെ അവരെ എന്തേലും പറഞ്ഞാല് നമ്മളെ ജയിലിടൂല്ലേ
ആഹ അങ്ങനെയൊക്കെ ഒരു സിസ്റ്റണ്ടല്ലേ അയ്യോ ഹ ആഹ അത് ശരി എന്താലും വേണ്ടില്ല അങ്ങനെ നാട് നന്നാവട്ടെ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടായാലാണ് നാട് പുരോഗമിക്കുള്ളു വിദ്യാഭ്യാസം കുറയുന്നതോടും നാടിന് വളർച്ച ഉണ്ടാവൂല്ല എല്ലാർക്കും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അറിയുന്നവർ ആകുമോൾ അനുസരിച്ച നമ്മളെ നാടെ നുസരിച്ച രീതിൽ മുന്നേറാൻ പറ്റുള്ളല്ലോ ഉണ്ടാവട്ടെ അവരിന്ന ഒന്നാവട്ടെ അതിൽ ഇങ്ങനത്തെ ഓരോ ബേഡ് ഹാബിറ്റും ചീത്ത സ്വഭാവൊള്ള കുട്ടികളൊക്കെ അവര് തിരുത്താനൊക്കെ പറ്റുന്ന രീതിയിലുള്ള മെന്ററിങ് കൊടുക്കാൻ അവരിൽ നിന്ന് തന്നെ ആളുകൾ ഉണ്ടാവാ ല്ലെ ഇത് വേറൊരു ആൾക്കാരാവുമ്പോ അവർക്കും ഒരുഇതുണ്ടാകും
അത് നമ്മക്കൊക്കെ കിട്ടുവാണെങ്കിൽന്ന് ഞാൻ ചിന്തിക്കും
ഹ അല്ല നമ്മൾ അത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പോകും ആ ഒരു ചെയ്യാന് പക്ഷെ ഇതാവുമ്പോ അ കൊറച്ച പേരല്ലേ പോവുള്ളു പിന്നെ ആ ഒരു രീതിയില് പിന്നെ ക്ലാസ്സ് കൊടുത്ത് പിന്നെ അവരെ സെലക്ട് ആക്കികഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് അവർ തന്നെ ആ ക്ലാസുകൾ എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഉണ്ടാവും നല്ലൊരു ഉദ്ദേശായിരിക്കും ചെലപ്പം കാരണം അവരാൾ കുട്ടികള് അധികം ഉം. പഠിക്കൂല ഇപ്പൊ ഇവിടെ നമ്മളവിടെണ്ട് അവര് ആ അവര് കൊറച്ച് കൂലിപ്പണി എടുക്കും പിന്നെ അവര് രാവിലെ ആ അങ്ങനെ അങ്ങനെക്കെ ആ അപ്പം അവരിൽ നിന്ന് തന്നെ കൊറച്ച് പേരെ സെലക്ട് ചെയ്ത് അവര് ഈ, വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള അവരന്നെ പറയുമ്പോ അയ്നൊരു തുണ്ടാല്ലോ ആരാണെങ്കിലും അങ്ങനെയാണല്ലോ
അതെ ആ എവിടെയോ ആ ഒരു ഉം പണി ആ ഒരു കാസ്റ്റ് തന്നെ പെട്ടൊരു കളക്ടായി ഉണ്ടായിുനീല്ലേ
ആണല്ലേ എനിക്കറിയില്ല ആ മന്ത്രി മാരൊക്കെ കഴിഞ്ഞപ്രാവശ്യം ഒക്കെകൊറെ മന്ത്രിമാരും അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട് എന്തായാലും അങ്ങനെ സംവരണം കൊടുക്കുമ്പോ അവരും മറ്റുള്ള ആളുകളെ പോലെ തന്നെ സൊസൈറ്റിയിൽ മുന്നോട്ട് വരും ലേ ആ പിന്നെ വേറെ എന്തൊക്കെയാണ്
ആ വേറെന്താ പിന്നെ എത്ര പേരെ പഠിച്ചായിരുന്നു അവിടുന്ന്
ഞാന് ഞാൻ പഠിച്ചത് പിജി ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എം എസ് സി ജോഗ്രഫി ആയിരുന്നു ആ ഫസ്റ്റ് ഞാന് ഇപ്പൊ ഞാന് ടി ടി സിക്ക് ക്ലാസ്സ് ആ ക്ലാസ് എടു ഇപ്പൊ ഞാൻ ഓഫ് ഓൺലൈനായി പോകുന്നുന്നില്ല
ടി റ്റി സി കോഴ്സ് എങ്ങനെയാ ഞാൻ അത് നോക്കുന്നുണ്ടായിരുന്നു ടി ടി സി വിത്ത് ഡിഗ്രി
ആ ടി ടി സി വിത്ത് ഡിഗ്രി ണ്ടാവുവോ
അല്ല ഇതിന്നന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട്
ഇത്ങ്ങനെ റെഗുലർ ആയി പോയിട്ടും ചെയ്യാനാ അങ്ങനെ എടുക്കാം ഡിഗ്രി എല്ലാത്തിനും ഡിഗ്രി ചോദിക്കുന്നുണ്ട് തൊട്ടേനും പിടിച്ചെനും ഒക്കെ ഡിഗ്രി വേണംട്ടോ പിന്നെ എന്താന്നറിയോ ഞാൻ പറഞ്ഞത് ഏ ഡി എൽ ഡ് എടുത്താമതി, വേറെ മോണ്ടിസോറി ആണ് പി പി ടി ടി സിനേക്കാളും ഒന്നും കൂടെ ബെ റ്റ് ഡി എൽ ഡ് എടുക്കുന്നതാണെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ ട്ടോ, ടി ടി സി എടുക്കുമ്പോ. ഉം ഞാന്, മോണ്ടിസ് സോറി പി പി ടി ടി സി എടുത്തിട്ടിട്ട് പിന്നെ, എം എസ് സി ജോഗ്രഫി ആണ് പിന്നെ അത് തമിഴ്നാ ലാണ് ഞാൻ പഠിച്ചത് പി എസ് സി ജോഗ്രഫി കഴിഞ്ഞ് എം എസ് സി ജോഗ്രഫി അതിന്റെ മും മ്പ് ഞാനെടുത്തദ് സയൻസ് ഗ്രൂപ്പാണ്. പിന്നെയാണ് ഞാൻ ജോഗ്രഫി എടുത്തത്. അന്ന് അവിടെ സ ഊം അല്ല, നമ്മള് സയൻസ് ബേസ്ഡ് ഓൺ ആയി ള്ള ജോഗ്രഫി ഫുുള്ളള് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ സർവേ ഒക്കെണ്ടാവൂല്ലേ സർവേ ണ്ടാവും അതേപോലെ, ഈ കാർട്ടോഗ്രാഫി, ഇന്റർപ്രിറ്റേഷൻൊക്കെ പറയ് ഈ സാറ്റലൈറ്റ് ക്കിമേജിനറിയൊക്കെണ്ടാവുലെ സാറ്റ്ലൈറ്റിന്റെ പ്പൊ നമുക്കിങ്ങനെ ങ് പിക്ചറൊക്കെ കിട്ടും പക്ഷെ, അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഏതാണ് വീട് ഇപ്പൊ സെറ്റ് റ്റിൽമെന്റുണ്ടാകും, റോഡ് ഉണ്ടാകും, റെയിൽവേ ഉണ്ടാകും ഇതൊക്കെ അതിനൊക്കെ ഒരു സിമ്പൽസ് പോലെ ണ്ടാവും സാറ്റ ഈ സാറ്റലൈറ്റ് പിക്ചറില് അപ്പൊ അതൊക്കെ അനലൈസ് ചെയ്യാ ഇന്റർപ്ര ന്താ ചെയ്യ അങ്ങനൊക്കെ ചെയ്യാനൊക്കെ നമ്മൾ ഈ ജോഗ്രഫേഴസ് ആണ് അങ്ങനെ കുറേ ഓപ് ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് പുറത്തൊക്കെ പോകുകവാണെങ്കിൽ നല്ല എന്താ പറയ ജോബിനുള്ള അവസ് സ്ഥലങ്ങളാണ്. പുറത്ത് പോണം അതിനുള്ള അവസരം നമുക്കില്ല.
പിന്നെ പുറത്ത് എന്തേലൊക്കെ പിന്നേച്ചി വയനാ വീട്ടീ തന്നെ ആറു മാസത്തെ കോഴ്സ് നോക്കിട്ട് പൊറത്തോട്ടേക്ക് പോവാൻ.
ആഹ് അങ്ങനെ പോവുന്നതാണ് ബെറ്ററ്.
അപ്പൊ ലൈഫ് സെറ്റ് ആവും അല്ലെ ജർമ്മൻ പഠിച്ചു ജർമ്മനിക്കോ
എല്ലാരും ജർ ജർമൻ പഠിച്ചു ജർമനീ പോവാ, അതിനൊരു സർട്ടിഫിക്കറ്റും ഉണ്ട്, അതും വാങ്ങി എല്ലാരും അങ്ങനെ പോവാണിപ്പൊ. അപ്പൊ അതാണ് നിലവില്. പിന്നെ എന്നാ പിന്നെ വിളിക്കാ മോളെ ങേ
ആ ഓക്കെ ശരി.
ഓക്കെ.